ആ
ആണല്ലേ
ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ കേൾക്കുന്നുണ്ട് ഓക്കെ
ആ എന്തൊക്കെയുണ്ട് വിശേഷം
സൗ സൗഖ്യം സുഖം നിങ്ങക്ക് സുഖം തന്നെ
ആഹ മഴൊക്കെ ഉണ്ടോ മഴൊക്കെ ഉണ്ടോ അവിടെ
ആ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം നല്ല അവസ്ഥയ ഇപ്പ നല്ല വെയിലുണ്ട്
ആഹ ഇവിടെ ഇന്നലെ നല്ല വെയിലേന് വൈകേരം വരെ വെയിലേന് പിന്നെ ഒന്നാണ് മഴ പെയ്തു
ആഹ്‌. ആഹ ഇനി ഇവിടെ രാവിലെ മഴ ഉണ്ടായിരുന്നു ഇപ്പൊക്കെ നല്ല വീര് ഏഹ
ചെറുതായിട്ട് ഇങ്ങനെ ചാറിങ്ങാണ്ടള്ള ഒരു മഴയാണ് ഇന്ന് അറിയ
ആ ആ ആ
ചായൊക്കെ കുടിച്ചോ?
ഇല്ല ചായൊന്നും കുടിച്ചില്ല ക്കാൻ പോന്നേ ഉള്ളു ആ ഉണ്ട് ഉണ്ട്
ആ കടിയൊക്കെ വേണോ
തടിയ അങ്ങനെ നിർബന്ധം ഇല്ല ചിലപ്പോം വേടിക്ക മേടിച്ചണ്ടണ്ട് വരോ കടയിൽന്ന് പിടിച്ചു കൊണ്ട വരുന്നു അല്ലാതെ ഞാൻ ഇവിടെ പ്രത്യേച്ച് നക്കാറില്ല
ഉണ്ടെങ്കി കഴിക്കൂലേ
ആഹ ഉണ്ടാങ്കി കഴിക്കും പിന്നെ വേറെ ഇപ്പൊ കുഞ്ഞ് സ്കൂൾ കിട്ടുവ ഞാനിപ്പ വിശക്കന്ന് പറഞ്ഞപ്പൊ ഞാൻ ഫുഡും കൊടുക്കാൻ പോന്നുന്നു
ആഹ്‌ എന്തായത് കൊടുക്കല് ചോറോ
ആഹ ചോറ അയിക്കുന്ന
ആഹ ഞാനും അങ്ങനെ തന്നെ മോള് സ്കൂളട്ട് വരുമ്പോ അധിക ദിവസം കഞ്ഞിയ ആാക്കി കൊടുക്കും ഉക്കൂളന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ മടിയണേ അപ്പൊ വിശപ്പ് ശരിയായിട്ട് ണ്ടാവൂലല്ലോ
നേരിച്ച കഴിക്കത്തില്ല പിള്ളേ
ആഹ് അപ്പ്പിന്നെ ഞാന് വ്‌ട്ടില് വരുമ്പോ അങ്ങനെ കൊടുക്കും കഞ്ഞി
ആഹ്
അല്ലെങ്കി പയംന്തേല്ക്കെ വാട്ടിങ്ങാണ്ട് അങ്ങനെയ‌ക്കെണ്ടല്ലോ
ആഹ് അത് കൊടുക്ക് എഹ് ന്തരാ അഹ് നെയ്യില്ട്ട് വാട്ടി കൊടുക്കുന്നയാ
ആഹ് നെയ്യിലിട്ടങ്ങാണ്ട് വാട്ടും നെയ്യ്ല്ലെങ്കിൽ ചെലപ്പോ വെളിച്ചെണ്ണേ ഓയ്ല്ലോ അങ്ങനെന്തേലൊക്കെ ഇടക്ക് അതും കൂട്ടും
ഏത്തപ്പഴല്ലേ
ആഹ് ഏത്തപ്പയം
ഉം ഹ്
ഏത്തപ്പയം ഇല്ലേ മറ്റത് ചെറുതാണ് ഉസ്കൂൾക്കൊന്നും ആയിട്ട്ല്ല ഒന്നരവയസ്സ്
ആയതേയൊള്ള് ആഹ്
വേറെന്തൊക്കെയ്ണ്ട് വിശേഷങ്ങളൊക്കെ പെരുന്നാളൊക്കെയായ്ട്ട് ടൂറൊക്കെ പോയിനൊ
പെരുന്നാള് പെരുന്നാളൊക്കെ വെള്ളത്തിലായ്ര്ന്ന് കുഞ്ഞിന് പനിയായ് പെരുന്നാള്ന്റെ അന്ന് തന്നെ
ആഹ്
അതൊക്കെ വെള്ളത്ത്ലായ് പോയതാ
ഇപ്പ എല്ലോട്ത്തും ഉണ്ടല്ലോ പനി അഴ്ച്ച്ങ്ങന്ന് തോടങ്ങിണ്ലല്ലോലെ കോയ്ക്കോടൊക്കെ നിപ്പ ണ്ട് പറയ്ണെ കേട്ടു അതെപ് പോലെ ഷിഗെല്ലക്കെണ്ടല്ലോ
ആഹ് ഇപ്പ ഇവിടെക്കെ ഷിഗെല്ല രണ്ട് എന്താ രണ്ട് പിള്ളേർക്കാണ്ട് സ്ഥിതീകരിച്ചന്ന് പറഞ്ഞ് പാരിപ്പടി മെഡിക്ക കോളേജില്ലാണ്ട് രണ്ട് കൊച്ച്ങ്ങളെ കൊണ്ട്വന്ന് അവർക്ക് ഷിഗെല്ല സ്ഥിതികരിച്ചെന്ന് പറയ്ന്നെട്ട്
ഉം അയിന്റെ ലക്ഷണ‌ക്കെ പനിയെന്നെ
ആഹ് അത് വയറ്ളക്കോ ശർദ്ദ്ലന്തര‌ന്നക്കെ പറയ്ന്നെ കേട്ട് ഇന്ന് ന്യൂസിൽ കണ്ടതാ
ആഹ് ആഹ് ആഹ് ന്യൂസില്ന്നെ ഇപ്പ ഞാനും കണ്ടത്
മ്മ് ഉം പനിയും വയറ്ളക്കോം ശർദ്ദ്‌ല ക്ഷീണോ‌ക്കെയാണെന്ന് പറയ്ന്നെ കേട്ട്
ആഹ് ഓരോ വർഷാമ്പോങ്ങനെ വി വീണ്ടും വരിയാ തോന്ന്ണ്ല്ലേ
ഉം ഓരോ വർഷം വെറൈറ്റി വെറൈറ്റി അസുഖങ്ങളല്ലേ കാലാവസ്ഥയ് എല്ലാതമില്ല്ലേ ഉം എല്ലാം വെറൈറ്റ്ല്ലേ
ഇപ്പൊ അയ്ന് പനിയൊ‌ക്കെണ്ടായാ തന്നെ മാറാൻ നല്ല പാടാ
പിന്നെ
പെട്ടെന്നൊന്നും മാറണ്ല്ലല്ലോ ചൊമെയ്ട്ടും ക്ഷിണായ്ട്ടും ഒക്കെ
ഉം
മാറിക്കിട്ടൺങ്ക്ൽ നല്ല ടൈമ്ട്ക്ക്ണെണ്ട് രണ്ടീസം കൊണ്ടൊന്നും മാറണ പനിയൊന്ന്ല്ല
ഉം ഉം കൊറോണ വന്നപ്പതന്നെ മാറോന്ന് പറഞ്ഞ്
അതെ ആഹ് കൊറോണക്കെ എത്ര വർഷല്ലേ
ഉം ഓല്പ്പോ മൂന്നാല് വർഷം
കൊറോണെലായ്നി അതുകൊണ്ട് അഹ് ആഹ് ആളൊന്നുല്ലാതങ്ങനെ
ആഹ് ഹാ
അന്ന് അഞ്ചാൾക്കൊക്കെ കൂടാൻ പറ്റ്ണ ടൈമെനി
ആഹ് ഞാ അത്രേം ആദ്തായ്ര്ന്നാ ഭയങ്കര കൊറോണ ആയ്ര്ന്നാ
ആഹ് ബയങ്കര സ്ട്രിക്റ്റ്ള്ള ടൈമാ കല്യാണം നിശ്ചയിക്കലും കൊറോണ സ്റ്റാർട്ടെയ്യലും ഒരുമി മിച്ചാണ്
ആഹ്
അയില് പിന്നെ അല്ലെങ്കിൽ പിന്നെ നീട്ടണം നീട്ടാണ്ങ്കി കൊറോണ നീട്ടാണ്ങ്കി എത്ര വർഷം നീട്ടേണ്ടി വന്നീനി കൊറോണന്റെ ൻ്റെ അവസ്ഥ അറിയില്ലല്ലോ അത്ങ്ങനെ സ്ട്രോങ് ആയി വരുവല്ലേനോ
ആഹ് പയങ്കര എല്ലാരുന്നോ ഇന്റെ റബ്ബേ ആഹ്
അയ്ൽ പിന്നെ ലാസ്റ്റ് ഇണ്ടാക്കി ഇണ്ടാക്കിയപ്പോ ഉണ്ടാക്കണ ടൈമിൽ ആഹ് ഡേറ്റ് ഫിക്സ് ചെയ്ത ടൈം തന്നെയെനി ആഹ് ടൈമിൽ അഞ്ചാളെ കൂടാൻ പ റ്റുള്ളൂ ആരും ഇല്ല എന്റെ വീട്ടാര് മാത്രം പിന്നെ ഹസ്ബൻഡ് ഒരാളെങ്ങ് ഡ്രൈവറെം കൊണ്ട് ഒരു മു രണ്ട് മൂന്നാ ന്നാ തന്നെ അഞ്ചാള് രണ്ട് മൂന്നാ ആൾ ഏറിയിക്ക്ണ് തോന്ന്ണ്ട്
ആഹ് അത്രക്ക് ഇതായിരുന്നല്ലി
ആഹ് അത്രയ്ക്ക് സ്ട്രിക്ട് ഉള്ള ആഹ് ടൈമില്
ഉം അങ്ങക്ക ഉള്ളത് കൊറോണക്ക് മുമ്പായിരുന്നു ചീന്റെ നാത്തുവിന്റെ കല്യാണം കഴിഞ്ഞ് സ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ കറക്റ്റ് കൊറോണ തോടങ്ങിയിരുന്ന് ഉം
അങ്ങനെ ഒക്കെ അതോണ്ട് ടൂറൊന്നും പോവാൻ പറ്റീട്ടുണ്ടാവിലല്ലെ പനി ആയൊണ്ട്
ആഹ് ഇല്ല എന്നാലും നമ്മള് ചെറുതായിട്ടൊക്കെ പോയി ഒരു ഒ എത്ര ഒരു മാ ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് നമ്മള് കൊറെക്കെ അവരിവിടെ പോയായിരുന്നു അവര് ഞങ്ങളോടെ വന്നായിരുന്നു
അയ് ശരി ആഹ് ഞങ്ങളും പോയിനീ കക്കാടമ്പൂൽേക്ക് കഴിഞ്ഞ ഞായറാഴ്ച
ആഹ് ഒ വൺ മിനിറ്റെ എത്രച്ചി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഞാൻ ഇക്കാടെ പറഞ്ഞേക്കാം ഇപ്പൊ കൊടുത്താലേ ആഹ് ഓക്കെ ശരിയാക്കനേ ഹലോ എടെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാം
അങ്ങനെ പറ്റൂല
ആഹ് ശരിയാണല്ലോ
പത്ത് മിനിറ്റ് മിനിമം വേണ്ടേ എത്ര മിനിറ്റ് അഞ്ച്മി നിറ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് ആറ് മിനിറ്റ് ആവാനായി
ഞാൻ ഇക്കാടെ പറഞ്ഞേക്ക വിളിച്ച് ആഹ് ഇപ്പത്തന്നെ ഇട്ട് കൊടുക്കൻ പറഞ്ഞേക്കാ ഇരുന്നൂറ്റമ്പത്ല്ലേ ഇരുനൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആഹ് മൊബൈൽ നമ്പർ ഉണ്ടല്ലോ രേന്റെ രമ്യര ഉണ്ട് രമ്യ നമ്പർ ഇട്ട് കൊടുത്താ പോരെ അത് ഇട്ട്കൊടുക്ക ഞാൻ കൊടുത്തോളാം ചേച്ചി പൊക്കോ ഇരുന്നൂറ്റി തൊണ്ണൂറ്
ചേച്ചിക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവുവോ ചേിക്ക് ഇപ്പൊ ഇത് പറഞ്ഞാ മനസിലാവില്ലല്ലോറിയ
അത് ആഹ് എല്ലന്തരാ
പാലിന്റെ പൈസേ
പാലിന്റെ അല്ലേ അത് ചേച്ചിക്കുള്ള ആഹ് ഇച്ചരി പിന്നെ വസ് വസ്തുന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റം ചെയ്തായിരുന്നു അയിന് പൈസ ഇട്ട് കൊടുക്കണായിരുന്നു ഓൺലൈൻ ക ഫിലെ
ആഹ്
കഫേല് പൈസ ഇട്ട് കൊടുക്കണരുന്നതിന
ആഹ്
കഫെരെ പൈസരതാ
അത് ശരി
ഇച്ചിരി സഹോദര്യ മോക്ക ഇട്ട് കൊടുക്കേണ്ട്യാ
ആഹ്
ആഹ് കൊച്ച് ഞാനുങ്ങൂടെ ഒരുമിച്ച് അവിടെ സ്കൂളിൽ പഠിച്ചതാ
ആഹ്
ആഹ് അപ്പോഴത്തേക്ക് ഏഹ് പിന്നെ പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞതാ.
ആഹ്.
ചേച്ചിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല ഞാൻ ഇപ്പ എന്തിനെ കുറിച്ചാ പറയുന്നത് പറഞ്ഞാൽ ചേച്ചിക്ക് മനസിലാവൂലാ.
ആഹ് അയ്ശരി ആഹ്.
അതാണ് ചേച്ചി വന്നത് കുറേ നേരം ആയി ചേച്ചിന്ന് വിളിക്കുന്നു.
ആഹ് അങ്ങനെ നിങ്ങള് ക കടംമ്പുല്ക്ക് ഒക്കെ പോയിന് അപ്പൊ അവിടെ ഒരീസം നിന്നങ്ങാണ്ട് പിറ്റത്തെ ദിവസമാണ് അങ്ങനെ പോന്നത്. അവിടെ കൊടികുത്തിമാലയൊക്കെ ഉണ്ടല്ലോ കാണാൻ നല്ല രസമാണ്. പോയ അന്ന് മഴയില്ല അപ്പ പിന്നെ കൊഴപ്പൊന്നും ഇല്ലാതെ എങ്ങനെ എത്തി. പോന്ന അന്ന് മഴയുണ്ടേനി അന്നാണ് ഞങ്ങൾ മലപ്പുറത്ത് കേറിയത്.
ഉം ഉം.
പോയപ്പോ കൊഴപ്പൊന്നുമില്ല എന്താ അങ്ങനെ കേയറിപ്പോയി ഇറങ്ങാൻ പിന്നെ. മഴ പെയ്തിട്ട് ആകെ ചെളിയായിട്ട് നമുക്ക് കാല്. ഇങ്ങനെ സ്ലിപ്പ് ആയിക്കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആയിന്.
ആഹ് അവിടെ എന്തു കാ കാഴ്ച ഉള്ളത് പാറ അങ്ങനെ.
അവിടെ കാര്യാ ആയിട്ട് റിസോർട്ടുകളാണ് കക്കാടം പൊയ് കേലുള്ളത് കുറച്ച്. ങ്ങടെ വീട് നിക്കണ മാതിരി ചില സ്ഥലത്തൊക്കെ റിസോർട്ട്. അത്ര ഉണ്ട്. ആഹ് റിസോർട്ടുകളാണ് കാര്യായിട്ട് നല്ല വെലേന്റെ റിസോർട്ടും ഉണ്ട് നോർമൽ ആയിട്ടുള്ള ഉണ്ട്. ഞങ്ങൾ എടുത്തീനെ എന്റെ ഹസ്ബന്റിന്റെ ഫ്രണ്ടും ഓന്റെ ഭാര്യ ഒക്കെ ഉണ്ടെയിനി. അങ്ങനെ രണ്ട് റൂമാ ആയി ട്ടും ഒരു ചെറിയൊരു സിറ്റവുട്ടു അതാണ് ഞങ്ങൾ എടുത്തിന്നത് അയിന് ന്നെ എത്ര. അഞ്ച് ആറാ ഓല് പറഞ്ഞീന പിന്നെ അഞ്ചിന് അങ്ങനെ തന്ന്യ്ക്കാണ് തോന്നുണ്ട്.
ആഹ് ആഹ്.
അങ്ങനെ അവിടെ കാര്യായിട്ട് കൊട കുത്തിമല തന്നെ കാണാന് പിന്നെ റിസോർട്ടില് കുട്ടികക്കൊക്കെയുണ്ടല്ലോ സ്വിമ്മിംങ് പൂളില്. എൻജോയ് ചെയ്യാൻ.
കളിക്കാനുള്ള പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നേ പ്ലേ ഗ്രൗണ്ടും അതു ഇതൊക്കെ?
ആഹ് പ്ലേ ഗ്രൗണ്ട് തന്നെ ഈ ചെറിയ ഇത് ഇണ്ടല്ലോ ഊഞ്ഞാലുണ്ട്. അതേപോലെ തന്നെ ഈ ഉതി ഉതിരുണ സാധനൊക്കെ ഉണ്ടല്ലോ.
എന്തരാ ഇല്ല നെരങ്ങി കളിക്കുന്ന കണക്കാത്തെ സാധനയില്ലേ.
ആഹ്. ആഹ് അതില് കുട്ടികൾക്കൊക്കെ രസാണ് പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ കൊറച്ചേരം ഇങ്ങനെ നീന്തിങ്ങാണ്ട്. അങ്ങനെ പോന്ന് പിന്നെ കാര്യായിട്ട് റൂമ് തന്നെ. വേറെ അയിലെ ഇങ്ങനെ പോവാനൊന്നുല്ലല്ലോ മഴ ഇങ്ങനെ ചാറിങ്ങാട്ട് നിന്ന അപ്പളെ.
ആഹ് ആഹ്.
പിറ്റേന്ന് വൈന്നേരം ആയിപ്പോത്തിന് വീട്ടിൽ എത്തും ചെയ്തു.
ഉം.
ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് അവിടെ.
ആഹ് കേറില്ലേ. ഞങ്ങള് അങ്ങനെ സ്റ്റേ ആയിട്ട് പോകത്തില്ല വൺ ഒരു ദിവസം പോയി വരാൻ പറ്റുന്ന വൺ വേ ട്രിപ്പേ പോയിട്ട് വരുള്ളു.
ആഹ് ആഹ് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യ ആണ് ഇങ്ങനെ സ്റ്റേ ചെയ്തുങ്ങാണ്ട് പോരുന്നത്.
ആഹ്.
ഭക്ഷണൊക്കെ തന്നെ നമ്മുക്ക് വേണെങ്കിൽ കൊണ്ടോവാം.
അല്ലെങ്കി അവിടുന്ന് അവിടുന്ന് കിട്ടത്തില്ല റിസോർട്ടിന്ന്.
റിസോർട്ടിന്ന് നമ്മളെ ഏൽപ്പിക്കണം പൈസ നമ്മളെന്നെ കൊടുക്കണം.
ആഹ് അപ്പൊ അതിന്റെയും കൂടെ ചാർജ് അതിനകത്തെ ഈടാക്കത്തില്ലേ റൂമിന്റെയും.
ഇല്ല രാവിലത്തെ ചായ മാത്രം അവിടെ ഞങ്ങൾ പോയെടുത്ത്. എല്ലോടത്തും അങ്ങനെയണോ അറിയില്ല. രാവിലത്തെ ചായയും കടിയും അതും ചില സ്ഥലത്തൊക്കെ മൂന്ന് നാല് ഐറ്റംസ് ഉണ്ടാവും പറയുന്നേക്കാം ഇവിടെ. ഇനി ചിരട്ടപ്പുട്ടിന്റെ പോലത്തെ പുട്ടുണ്ടല്ലോ.
ആഹ്-
ആഹ് അങ്ങനത്തെ പുട്ടേയ്ൻ ഞങ്ങൾ പോയോട്ത്ത്.
ഉം ഉം ഉം.
അപ്പൊ രാവിലത്തെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുട്ടിക്ക് ഞാനീ കുറുകൊക്കെ റാഗിപ്പൊടി ആയിട്ട് അങ്ങനെ കൊണ്ടുപോയിന് അതൊക്കെ കൊടുത്തു. രാത്രി അവർക്ക് ഉണ്ടാക്കിയ ചോറൊക്കെ ഉണ്ടെയ്ന്ന് അങ്ങനെയൊക്കെ കൊടുത്ത് ങ്ങാണ്ട്
ഇപ്പൊ ഒരുപാട് പാക്കേജുകൾ ഉണ്ടല്ലോ. ഒരുപാട് അല്ലാതെ തന്നെ ഫുഡും എല്ലാം കൂടെ രേശിന എല്ലാം കൂടെ ആയിട്ടുള്ള-
ആഹ് ആഹ് ദുരിത സ്ഥലത്തൊക്കെ രാത്രി രാവിലും ഭക്ഷണക്കെ ആയിട്ട് അങ്ങനെയാണ് ഇവിടെ രാവിലെ മാത്ര ഒള്ളൂ
ഉം ഉം.
രാത്രി ഒന്നും ഇല്ലേ-
ആഹ് ഞമ്മളങ്ങനെ പിന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞങ്ങള ങ്ങനെ കറങ്ങാനൊന്നും പോവത്തില്ല-
ആഹ്-
നമ്മള് അല്ലാതെ ഒരു ദിവസം പോയി വരുന്ന
ഞങ്ങളും അധികം പോയി പോരലന്നെ രാവിലെ എര്ത്ത്ക്ക്‌കെ പോയിങ്ങ കാര്യട് കൊയിക്കോട് ബീച്ചക്കൊക്കെ പോക് ഉച്ചക്കൊക്കെ പോയി ഇങ്ങനെ രാത്രിങ്ങട്എത്താകണ്ട്കാണ്ട് ഇങ്ങനെ നിക്കാന്- രണ്ടാമത്തെ വർഷക്കിട്ട്ങ്ങനെ
ആഹ്
എന്നാ അയ്ക്കോട്ടെ ചേച്ചിന്റെ പൈസ വെട്ച്ച് ങ്ങാണ്ട്
ആഹ് ശരിയാണങ്കി ഓക്കെ ഓക്കെ ഓക്കേ ഓക്കെ ആഹ് ഓക്കേ ഉം.